കല്ലെ ആ ഹ ഓട
എന്തൊക്കെ സുഖല്ലേ
ആഹ് സുഖാണ് അവിടെ എല്ലാവർക്കും സുഖമല്ലേ
എല്ലാവർക്കും സുഖമാണ് കുഴപ്പൊന്നില്ല ഫുഡ്‌ ഒക്കെ കഴിച്ച് കഴിഞ്ഞോ രാവിലെക്കത്തെ
ഇല്ല ഇവിടെ ആ സമയം ആണേള്ളൂ
ആ ആ ആ
അവ്ടെ ചായ കുടിക്കലൊക്കെ കയിഞ്ഞ
ആ ഇവിടെ കഴിഞ്ഞു കുട്ടികളൊക്കെ പറഞ്ഞ് അയച്ചു ഒക്കെ നല്ലത് ഇനി ദോശയും ചമ്മന്തിയും അല്ല സദാ നീർദോഷ
ആഹ അതെങ്ങനെയാ പൊടി പൊടി കലക്കിട്ടെന്നെ അതോ
പൊടി കലക്കിയിട്ടെന്നെ അരി അരിയില്ല പ ആ പച്ചരി അരച്ചും അങ്ങനെ അധികല്ല അധികവും പൊടിയെന്നെ ഇവിടെ അധികം പൊടിയാ കൊണ്ടരല്
ആഹ
പൊടി പൊടിപ്പിക്കലാണ് അയിനെ അരി കൊടുന്ന് പൊടിപ്പിക്കൂല അങ്ങനെ
ആ നല്ല പൊടിയാണെന്നുണ്ടെങ്കിൽ പിന്നെ അതുകൊണ്ട് ചുട്ടാ അത്യാവശ്യം നേരാവും നീർദോശേ അല്ലെങ്കിൽ ആഹ കടേന്ന് പിന്നെ കടേന്ന് വാങ്ങണത് ചെലത് ആകെ ദോശട്ടെ ശരിയാവില്ലല്ലോ ആകെനെ ഒഴുകി പോണമാരി
ഒന്ന് ശ ശെരിയാവില്ലക്കണ ഇവിടെ ഇടക്ക് കൊണ്ടുന്ന മ്മക്ക് പൊടി കഴഞ്ഞിട്ടുണ്ടുന്ന്ണ്ടെങ്കിപെട്ടെന്ന് ഇപ്പൊ അരി കയ്കി പൊടിപ്പിക്കാന്
ആഹ് ചെല പൊടി തീരെ ശരിയാവൂല്ല ആകെ പോണുവാര്തു എത്ര ആക്കിയാലും ഒരു. കുളുകുളേനാന്ന പറിന്നത് ങ്ങളെന്താറന്നാവോ
ഹേ ഹ്. അവടെ എന്തൊക്കെണ് ഇണ്ടാക്കല്ന്ന് രാവിലെ
ഇന്ന്പ്പതേ ദോശക്ക് കലക്കി വെച്ചേരുന്നു മറ്റേ ഉഴുന്നു കൊക്കെ പച്ചരി സാനം ആക്കില്ലേ
ഏഹ് ആഹ്
പച്ചരി ഉഴുന്നുകെ വള്ളത്തിലിട്ടിട്ട്
ആഹ് ആഹ് ആഹ് ഞാൻ പച്ചരിടലില ഞാൻ പൊടി ഇടുത്ത് പൊടി മാത്രം
ആഹ് ഇന്നിട്ട് എങ്ങനെ അതെങ്ങനെ
പൊടി ആക്കീങ്ങാണ്ട് ഉയ്ന്നും അരക്കും പൊടി പൊടിയെല്ലാം നല്ലോണം ഒന്ന് ടൈറ്റിൽ കലക്കീങ്ങാണ്ട്
ആഹ് അഹ് ആഹ് ഉഴുന്നും പിന്നെന്തരക്ക
പിന്നെ കൊർച്ചുലുവിടാ അപ്പപിന്നെ ഉലുവണ്ടമ്പോല്ല സു- സോഫ്റ്റ്ണ്ട ഒന്ന് അല്ല പ്ല ഇതായി ല്ല പൊന്തി വരും അല്ലാ ഇണ്ടോക്കെ ചുണ്ടണെങ്കിലും ഇഡലിയയൊക്കെയാണെങ്കിലും അല്ലാണം പൊന്തി വരും
ആ
നല്ല സോഫ്റ്റ് ഉണ്ട് പിന്നെ പൊടിഅതിക
ആബിദു
ഞാനുപയോക്കല് ആരി പിന്നെ വിടങ്ങനെ ഉമ് പച്ചരി ഇവിടെ കൊട്ന്നാ അപ്പോ പൊടിപ്പിക്കും. പിടിപ്പിക്കു പിന്നെ ഇടുതോ പൊടിയൊണ്ടണ്ടാക്കല് കൊഴപ്പല്യ നല്ലോണ നന്നവല്ണ്ട് നമ്മ സാധാ അരി അരിയോണ്ട് എന്താ ചൂടുപോലെ തന്നെ നന്നാവല്ണ്ട്
അതോലെത്തന്നെ സേയ്മായിട്ട്ല്ലേ
മ് മ് പിന്നെ അടൊക്കെ കഴിഞ്ഞ കുട്ടികളൊക്കെ സ്കൂള് പോണ കുട്ടികളൊക്കെണ്ടോ? മ് മ്
ആ് ഒരാളുണ്ട്പ്പൊ ഇവടെ സ്കോളില്ല്യ ഇന്ന് ലീവലെ.
ആഹ് ആഹ് ആഹ്. ഉം പിന്നെ?
പിന്നെ ഉഴുന്ന് കൊറച്ച് കൂടുതലിട്ടിട്ട് ഉഴുന്നുവടിയാക്കി.
ആ അങ്ങനെ അ.
ക്കണം ണ്ടാക്കണന്നെരുതും അവൊന്നലെ ഉഴുന്നു കൊറച് കൂടുതലിട്ടിട്ട് അതുകൊണ്ട് ഉഴുന്നുവടീം ഒക്കെ ആക്കി ദോശ പിന്നെഞ്ഞി ചുടണം ചുടാര്തീട്ട് ആക്കിട്ടില്ല്യ. സാമ്പാറാക്കീക്ക്
ആ അമ്പറാമൊ ന്നെ ഉച്ചക്കും ഒ ഴിക്കാലോല്ലേ?
ഉച്ചക്ക് ആ ഒന്നിച്ചാക്കി ആ അതെന്നെ മതി.
ആഹ
നിങ്ങളെ പണിയൊക്കങ് കഴിഞ്ഞോ ഏകദേശം
ആ അവിടെ ഏകദേശം ഒരു വിതൊക്കെ കഴിഞ്ഞുന്നു പറയാനായിട്ടില്ല. ചോറയിക്കഞ്ഞി-ങ്ങനെ ആ ഇനിപ്പം മീന് നന്നാക്കിട്ട് മീനന്നാക്കണം മ് അങ്ങനൊക്കെ ചെമ്മീനാണ് ചെമ്മീൻങ്ങനെ ശരിയാണ്ന്ന വറു ത്ത് അരക്ക്നണോണ്ട് കുറച്ച് വൽ- അതോണ്ട്
നല്ലും വലുപ്പള്ളാണെങ്കിരസോംണ്ടാവൂല
ആ നല്ലോണം വല്പ്ല്ല ന്നാലും ഒരു മീഡിയം
ആഹ നല്ല വലുതാണെങ്കിൽ ടേസ്റ്റിന് കുറവായിരിക്കും ആ ഇടത്തരം ഉള്ളതും ചെറുതും രസാണ് ചെറുത് ഇണ്ടാക്കാൻ നല്ല പണിയാണെങ്കിലും ആ ഉണ്ടാക്കാൻ നല്ല മടിയാണ്.
രണ്ടാളൊക്കെ വേണം ഇരിക്കണം എന്നാൽ പിന്നെ നമുക്ക് പെട്ടെന്നാണ്ട് ഇതാവും.
ആഹ ആഹ രണ്ടാള്ണ്ട്ന്ന്ണ്ടെ പിന്നെ അപ്പറും ഇ പ്പറം ഇരുന്ന് വർത്താനം പറഞ്ഞ് അങ്ങനെ ആക്കുന്നതിൽ കുഴപ്പമില്ല ആ ഒറ്റക്ക് ഇരുന്ന് ആക്കുമ്പോളാണ് അതികം ദേശ്യം വര.
ആഹ അതെ അതെ. ഞാൻ ഇപ്പോ നടക്കണ ഒറ്റയ്ക്ക് തന്നെയാണ് ഇപ്പാ. ഇവിടെ ആരും ഇല്ല ഞൻ ഒറ്റയ്ക്ക. ഒറ്റ ഞാൻ വീട് ഒറ്റ എല്ലാരും കൂടിയാണ് ഇപ്പ ഞാൻ ഒറ്റക്കണ് ഞാനിപ്പൊ ന്റെ വീട്ടിലാണ് ഇവിടെപ്പോ ഉമ്മീം ഇപ്പീം ഫംഗ്ഷൻ ഇണ്ടായിരുന്നു അപ്പൊ അവര് അങ്ങട്ട് പോയിക്ക്ണ് പിന്നെ രാവിലെ ആളുണ്ടായ ഇൻക് കുറചാള് പെട്ടെന്ന് ദോശ ചുട്ടുതേന്ന്. ദോശയും ചമ്മന്തിക്കെ ആക്കിയന്ന് ഞാനും അനിയൻ ആങ്ങളാരും ഉണ്ടായിരുന്നുള്ളു രണ്ട് ആങ്ങളാര്.
ആഹ അവരൊക്കെ പോയാ.
അവരൊക്കെ ഒക്കെ പോയി ഷോപ്പാണ് ഒരാൾക്ക് ഷോപ്പ് ഒരാൾക്ക് വണ്ടി ഇങ്ങനെ ബിസിനസ്സ് ഇതാണ്.
ആ ആ.
ന്നും വണ്ടിന്റെ.
ആഹ.
യൂസഡ് കാർ ബിസിനസ് ഉണ്ടാവില്ലേ അങ്ങനത്തെ അതും അവനും പോയി പുറത്ത്. റെന്റിനല്ല യൂസ്ഡ് കാർ നമ്മള് സെയിൽ ചെയ്യൂലേ
ആഹ അങ്ങനെള്ളത് ആഹ.
ഇപ്പൊ പോയി രണ്ടാളും പോയിപ്പോ.
ആഹ
ഇപ്പം ഞാനെന്നെ ഒറ്റക്കൊള്ളൂ. ഇപ്പം ഉമ്മേം ഉപ്പേം ഇപ്പൊ വരും ഒരു പണിക്ക് പുറത്ത് തെങ്ങിനൊക്കെയുള്ളരു. പണിക്കാരുണ്ട്.
ആഹാ ആഹാ
ഉം അവര്ക്ക് ഫുഡ് ഒക്കെ റെഡി ആക്കണം.
ആഹ്.
പണിക്കാർക്ക് കൊടുക്കാനുണ്ട്ആഹ് പണിക്കാർക്ക് വേണോ? ആഹ് ഫുഡ്‌ കൊടുക്കണൊ
എന്ത് പത്തുമണിക്ക് മുമ്പിനെ ഉച്ചു പോവാനൊക്കെ ഉണ്ടോ ആഹ്. പത്തുമണിക്ക് എന്താ കൊടുക്ക്‌ക.
പത്തുമണിക്ക് കഞ്ഞി അവര്ക്ക് കഞ്ഞിയാണ് ഇഷ്ടംന്നാ പറഞ്ഞെ.
ആ ആ.
ഉം ആ എത്തുമ്പേലേക്കും ഒരു പ്രാവശ്യം ചായ എന്നൊക്കെ ചോദിച്ചപ്പോ അവർക്ക്. തലൊപ്പോ കഞ്ഞില്ലെന്നോച്ചപ്പോ പിന്നെ കഞ്ഞിടുത്ത്.
അപ്പ അപ്പൊ പിന്നെ നമുക്കും പണി എളുപ്പോണ്ടല്ലോ വെക്കണേന്റെ കൂട്ടത്തില് കുറച്ച്. ആ കൂടുതല് അരിയിട്ടിട്ടടു കഞ്ഞിയാക്കിയാ പോരെ. ചേലോരുക്ക് പിന്നെ എന്തേലും കടികള് വേണ്ടിവരും. അതുപിന്നെ രാവിലെ ഉണ്ടാക്കണേന്റെ കൂട്ടത്തിൽ ഉണ്ടാക്കാൻ നിക്കണം.
ഈ ഇത് തമിയനാണ് അപ്പൊ പിന്നെ അവര്ക്ക് കഞ്ഞിയാണ് തോന്നണതി
ആ ഓല അങ്ങത്ത തന്നെ അതെ അമ്മടെ വീട്ടില് വരല്ണ്ട് തമിഴന്മാര് അപ്പൊ
കഞ്ഞി ആ ഒരുദിവസം ഇതേമാതിരി ചായേം കടിയൊക്കെ കൊടുത്ത് ഇതൊക്കെ ഉണ്ടാക്കി കൊ അത് പക്ഷെ അവർക്ക് പറ്റിയില്ല ഇന്നലെ പത്തിരിയന്ന് പത്തിരി എടുത്ത് പത്തിരി കൊടുത്തപ്പ പറഞ്ഞു. ഏ കടി ഇത് വേണ്ട കഞ്ഞി ഒണ്ടോന്ന് ചോതിച്ച്. ഒ പിന്നെ അങ്ങനെ കഞ്ഞി കഞ്ഞിയാക്കി കുടുത്ത്. അവര്ക് കഞ്ഞിയല്ലേ ഇഷ്ടച്ചിട്ട്.
ആ പിന്നെ എന്തൊക്കെ ചോറിന് മീ മീനും കറിയെന്താക്കണ് ചാ
കറി എന്താ എന്താ അറില്ല നോക്കിയിട്ടരട്ടില്ല അപ്പോണ്ട് എന്താക്കണത് വെണ്ടയ്ക്കണ്ട് വെണ്ടയ്ക്കേയിട്ട് കറിവെ ക്കെ അല്ലെങ്കില് എന്തെങ്കിലുക്കെ ആക്കണം
മീനെന്താ റോസ്റ്റാക്കാനാ
ആ ചെമ്മീൻ റോസ്റ്റ് ആാക്കാന്ന് വിചാരിക്കുന്നുണ്ട് റോസ്റ്റാ ഇവിടെ അധികം താല്പര്യം. പൊരിച്ച് ഇടക്ക മക്കൾ കുട്ടികൾക്ക് പൊരിച്ച് ഇടുക്കണാ ഇഷ്ടം.
കുട്ടിണ്ട്
എനിക്ക് മൂന്ന് കുട്ടികളുണ്ട്
ആഹ് സ്കൂളി പോയി എല്ലാരും ആ എത്രാ ക്ലാസില ഒക്കെ?
ആ മൂത്ത കുട്ടി ഏയിലാണ് രണ്ടാമത്തെ രണ്ടിലാണ് മൂന്നാമത്തെത് യു കെ ജിയാണ്.
ആഹ്
അവര് പോയാൽ തന്നെ കൊറച്ചൊക്കെ ഒരു ഇതാണ് നമ്മുക്ക് വേണ്ടി
ഓല് പോകുമ്പോ രാവിലെ തന്നെ ഒരു തിരക്കും ഒന്നൊക്കെണ്ട്ന്നിണ്ടങ്കിൽ അപ്പടു വേഗങ്ങട് ഒക്കെ അങ്ങട് ആക്കിയാ പിന്നെ പണി കയിഞ്ഞു
ആ അതെ അതെ ചോറ് എന്തൊ കഴിക്കണ് ചെറിയ മോള് ചോറ് കൊണ്ടുപോവുല്ല അവൾക്ക് പറ്റൂല അവക്ക് ബ്രേക്ക്ഫാസ്റ്റ്റ്റ ആണ് കൊടുത്തേക്കാ എല്ലാ ബ്രേ ബ്രേക്ക്ഫാസ്റ്റ് പറ്റുള്ളൂ ഇത് പറ്റു റ്റൂല ചോറ് കൊട്ത്ത്ക്ക ഇന്നും ചെന്നും പോ കൊട്ടിങ്ങാണ്ടാണ് വരവ് ചോറിനു വലിയ താല്പര്യല്ല പിന്നെ അവൾക്ക് ഞാന് രാവിലക്കത്തതാണ് കൊടുത്തേക്കും രാവിലെ ഇണ്ടാക്കിയത് ഇണ്ടാക്കണത് കൊടുത്തേക്കും എടക്കിതേ പോലെ ഏ ഞാന് ചോറ് അവള് അവളറിയാതെ പറഞ്ഞാ പിന്നെ അവക്ക് പറ്റില്ല അറിയാതെ അങ്ങട് കൊട്ത്ത് അയക്കും
അവൾ പിന്നെ കഴിക്കുവോ
കഴിക്കൂല അതന്ന തന്നെ കൊറച്ച കഴിക്കും ബാക്കിയങ്ങട് കൊട്ടും എന്നും ബ്രേക്ക് ബ്രേക്ക്‌ഫാസ്റ്റ് ഉണ്ടാവും പിന്നെ ടീച്ചേഴ്സും ഇങ്ങനെ പറയും ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്ത് അയക്കരുത് ലഞ്ച് തന്നെ കൊടുത്തയ് ക്കാൻ നോക്കിന്ന് ഇങ്ങനെ പറയും ടീച്ചേഴ്സേ.
ഉം അവിടെ കയ്ക്കല് എന്തേയ്നുലെ
ആഹ് അതന്നെ കഴിക്കണെ അല്ലെ ഇപ്പോ കൊടുത്ത് അയക്കാൻ പറ്റുള്ളു അങ്ങട്ട്. പിന്നെ അങ്ങനെണ്ട് ഇപ്പല്ല്യ അപ്പൊക്കെ
ആഹ്
നല്ലോണ്ണം വെയിലൊക്കെ ഒണ്ട്
ആഹ് അവന് തിരുമ്പിടാനൊള്ളൊക്കെ വേഗണ്ടല്ലോ
ആഹ് അലക്കാൻ ചെലപ്പോ രണ്ടു ദിവസൊക്കെ ഇണ്ടാവുള്ളു ഇടക്ക് അധികം ഇണ്ടാവൂല. ആ മെഷീനില്ലെന്നേ ഞാൻ മെഷീനില്ലന്നെ അലക്കല്
ഉം അതന്നെ മെഷീനിൽ ഇട്ടക്കാണെങ്കി ഒണങ്ങിട്ടല്ലേ വരാ വേഗം ഒന്ന് വെയിലത്ത്ക്ക് ഇട്ടാൽ വേഗം ഒണങ്ങി കിട്ടും
പിന്നെ ഇവിടെ ഷീറ്റിന് മേലെ ഷീറ്റ് ഇട്ട്ക്കാണ്ട് അവിടാണ് പുറത്താവുമ്പൊ പിന്നെ വൈകുന്നാരം പിന്നെ നമ്മൾ പോയി എടുത്തു കൊണ്ടരണ്ടേ അപ്പൊ പിന്നെ എടുത്തു കൊണ്ടരാൻ മടിച്ചിട്ട് പോ
അതെ ഇപ്പൊ അങ്ങനെ സ്ഥലുണ്ട്ന്നുണ്ടെങ്കി അവിടെ അവിടോട്ടാ പിന്നെ നമ്മളെ എടുത്തോണ്ടാൻ അധികം മടിയേക്കും വെയിലും മഴയും കൊള്ളൂലല്ലോ അതിട്ട്
ആ അപ്പൊ ഷീറ്റ് ഇട്ട ആ ഷീറ്റിട്ട ഭാഗാവുമ്പൊള് നമുക്ക് ഇഷ്ടത്തിനുള്ള ടൈമിൽ നമ്മളോ ആ പോയി എടുത്ത് കൊടുന്നാൽ മതിയല്ലോ.
ആഹ്
ഇത് പിന്നെ എന്നും വൈകും രാവിലെ ഇത് ഒരു ഇട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ വൈകുന്നേരം നമ്മള് എടുത്ത് ഉള്ളിൽ കൊടന്നെക്കണ്ടേ.
ആ അല്ലെങ്കി തണുപ്പടിക്കും അല്ലെ മഴെയ്താ മഴകൊള്ളും
ആ ആ ആ കുട്ടികൾടെത് ചെലപൊങ്കി പൊറത്തിടും ചെറിയ കുട്ടിനാകും ആങ്ങളക്ക്‌ ചെറിയ കുട്ടിണ്ട് അപ്പോവിടെ ഈ അവൾ ഓൾടെ കുട്ടിൻ്റെ ഒക്കെ ആകുമ്പം തുണികളൊക്കെ ഇണ്ടാവുമ്പോക്കെ അങ്ങനെ പൊറത്തിടും ചെറിയ ചെറിയ ഡ്രസ്സ് ഇതെല്ലാം ഒക്കെ പിന്നെ ഓണങ്ങിക്ക ഒരുപാടുണ്ടാവുല്ലോ മൂത്രയിക്കണേനുകൊണ്ട് ആ മൂത്രയിക്കണോണ്ട് ഒരുപാടുണ്ടാവുല്ലോ അപ്പോ അങ്ങനെയണ്ട് പുറത്ത് കൊണ്ടന്നിടും
ആ നല്ല ചെറിയ കുട്ടിയാ
ആ അഞ്ചു മാസം നാലു മാസം കഴിഞ്ഞ്
തുണിയൊക്കെ നിർത്തിയിട്ടുണ്ടാവൂല്ലേ മറ്റേ തുണി കഷ്ണം
ആ അതീന്നൊയിവാക്കി എന്നാലും ഉണ്ടാവില്ലോ മ്മള് ഈ മറ്റേ ഏ ആ ആ ബമ്പേയ്സ് മറ്റേ സാധാരണ മ് മ മറ്റേ പാമ്പേഴ്സ് ഇണ്ടാവുല്ലോ ആ ആ അതെ അത് വെച്ച് അതൊക്കെണ്ടാവും ഒരുപാട്
ഉം അല്ലെങ്കില് ശരിയാവൂല്ല ഈ മഴക്കാലത്ത് ഇങ്ങനെ ട്രൗസറില് മൂത്രോ എത്രങ്ങാനും ദിവസവുണ്ടാകും
ഉം പിന്നെ ഇപ്പ എല്ലാരും ബാംബേസലപ്പം മറ്റേ പണ്ടൊക്കെന്ന് പറഞ്ഞാല് ബാമ്പെഴ്സ് ഉണ്ടായിരുന്നു അതൊക്കയല്ലേ ഞങ്ങൾ ഇതല്ലാം വെച്ചിനും സാധാ നോർമല് ഇട്ടെടുക്കും ഇപ്പൊ പിന്നെ എല്ലാരും പംമ്പേഴ്സ് അല്ലേ കുളി കുളിച്ച് കുളിപ്പിച്ച് കഴിഞ്ഞാ പിന്നെ ബാംമ്പേസാണ് ബമ്പേസ്സണിട്ട് കൊടുത്ത് പിന്നെ ആ ആ അത് കഴിഞ്ഞ് പിന്നെ വൈകുന്നേരായിരിക്കും പിന്നെ രാത്രി ഒറങ്ങുമ്പോളും ന്താണ് പാമ്പേഴ്സാണ്
പറ
പിന്നെ മറ്റേ അയിന്റടീൽ പിന്നെ മറ്റേ ഇതും ഇട്ടോടുക്കും തുണിയെ
ഉം
തുണീൻ്റെ പാമ്പേഴ്സിണ്ടല്ലാ അത് ഇട്ട് കൊടുക്കും ഡയാപ്പർ ക്ലോത്ത് ഡയപ്പർ അതൊക്കെ ഇട്ടോടുക്കും
ആ ആ
എന്നാലുംണ്ടാവും ഇഷ്ടമ്പോലെ അവര് ഒന്ന് ഛർദ്ദിച്ചാല് അപ്പോ ഡ്രസ്സ് ഒരു മാറ്റ് ആഹ് മാറ്റുല്ലോ അപ്പഴും ഉണ്ടാവുല്ലോ ഇഷ്ടമ്പോലെ
ആഹ് ഓളെ കയ്യ്ക്കല് കഴിഞ്ഞാലു ഒക്കെ മേത്താവൂല്ലോ
ആഹ് ന്നാ ആയിക്കോട്ടേ ന്നാ ഓക്കേ
ന്നാ ഓക്കേ